ഹലോ.
മഴ കുറഞ്ഞോന്ന് ഒയ്ക്ക.
ആ മഴ കുറഞ്ഞല്ല മഴ ഇപ്പഴും പെയ്യുന്നുണ്ട്.
ശക്തി ഉണ്ടോ?
ആ വലിയതായിട്ടല്ല എങ്കിലും ചെറുതായിട്ട് ചെറിയ രീതിൽ പെയ്യുന്നുണ്ട്
ആ ആ ഇവിടെ തന്ന ഇന്നലെ നല്ല മഴ കിട്ടി ഇന്ന് മഴയില്ല
ആ ഇല്ല ഇന്നലെ ഇവിടെ മഴയില്ലായിരുന്നു ഇന്ന് പക്ഷേ മഴയുണ്ട്
ആഹ ഇന്നലെ ഇ പിന്നെ ന്യൂസ് ക്കെ പറഞ്ഞിരുന്നു ഇന്ന് മഴ ശക്തി കുറയുന്നന്നെ. ഇന്ന് അത് അതുപോലെ തന്നെ ആയി. അവിടെ പൊതുവെ മഴ കിട്ടുന്നുണ്ടോ? ഇവിടെ ഒരാഴ്ചായിട്ട് ഇന്നല ഒന്ന് മഴ ആഹ ഇവിടെ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട്. ഇവിടെ ഉമ്മാന്റെ മേലൊക്കെ ചൂട്കൂരു പൊങ്ങിയിരുന്നു. ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ. അത്രയും ചൂട്. അങ്ങനെയാണ്പ്പോ ഇന്നലെ ഒന്ന് മഴ കിട്ടി. ഇന്നലേം വന്നിട്ട് മഴ കിട്ടുമ്പ രാത്രി നല്ല തണുപ്പും. നല്ല പൊതച്ചു കിടക്കേണ്ടി വന്നു.
ആ. ഇവിടെ പക്ഷെ ആ പ്രശ്നല്ലായിരുന്നു. ജൂൺ ഒന്ന് തൊട്ട് ജൂണ് ഒന്ന തോട്ട് ഇടക്ക് മഴ പെയ്യും. പിന്നെ ചെലപ്പോ വെയില് അങ്ങനെ
ആ.
അതിന് മുന്നേ വരെ ഭയങ്കര ചൂടല്ലായിരുന്നോ. മെയ് മാസത്തിലൊക്കെ.
ഈ ജു ഉം ഉം. ഈ ജൂൺ മാസത്തിൽ ഇവിടെ കാര്യമായിട്ട് മഴ പെയ്തിട്ടേ ഇല്ല. ആ ഫസ്റ്റിലെ കൊറച്ചു മഴ കിട്ടീന്നല്ലാതെ പിന്നെ ഈ ജൂൺ ഒരു പത്ത് മഴയെ ഇണ്ടായിട്ടില്ല. അയ്‌നു മുൻപ് ഒരാഴ്ച്ച നല്ലൊരു കിട്ടിയതാ. പിന്നെ അങ്ങനെ കിട്ടീട്ടേ ഇല്ല. എന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ചൂട്
കൂടെ ആ. ആഹാ അവിടെ അപ്പുറത്ത് തടി മുറിക്കുന്നുണ്ട്. തടി ആ അതന്റെ ശബ്ദാ പുറ അകത്ത് നിന്നാലേ റേഞ്ച് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് നിന്നത്.
ആ ആഹ് ആഹ് ആഹ. ആ ചെ വാക്കുകള് പറയുമ്പോ തന്നെ ഇങ്ങനെ ഒരു മുറിഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് ഇതുകൊണ്ടാണല്ലേ ആ മം. റേഞ്ച് ഇഷ്യുണ്ട്ല്ലേ. അ അ ആ വന്നു, ട്യൂഷൻ ഉണ്ട്. അഞ്ച് മണിക്കേ അഞ്ച് മുതൽ ആറര വരെ ആ.
ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ട്യൂട്ടോറിയലൊക്കെ.
ആഹ് ആഹ.
ആഹ വീട്ടിലും ടൂട്ടോറിലും ഒക്കെ.
ആണോ. ഇപ്പൊ കുട്ടികളുണ്ടോ വീട്ടിലേക്ക്.
വീട്ടില് ഞാന് പോയി പഠിപ്പിക്കുവാണ് ഒരു രണ്ടു പേരെ അവരടെ വീ
ആണോ ആഹ ഇപ്പൊ ചെയ്യുന്നില്ലേ?
ഉണ്ട് ഉണ്ട് ശനിം ഞായറും മാത്രം ആണ്. പിന്നെ, ഇപ്പൊ പി ജി കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ ആ ആഴ്ച്ചേ ഒരു മൂന്നാല് ദിവസം ഓരോരുത്തരത്തായിട്ട് ക്ലാസുണ്ട്.
ആണോ. ആ എത്രാം ക്ലാസ് ലെ പിള്ളേരെ പഠിപ്പിക്കുന്നെ? ആ സി ബിഎസ് ഇി യോ.
സി ബി എസ് ഇ, സി ബി എസ് ഇ വീട്ടിപോയി പഠിപ്പിക്കുന്നത്. ആ അല്ലാതെ സി ബി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ വലിയ പ്രയോജനം ഒന്നുമില്ല. ചേലെടത്തു തൊന്നും നല്ല പൈസയൊന്നും കിട്ടത്തില്ല. മം.
ആ അത് എത്ര ഫീസ് വാങ്ങാ. എല്ലാ ഈ ഈ രണ്ട് ഇതും കൂടി സ്റ്റേറ്റന് ആ സ്റ്റേറ്റിനുംന്തീനും കൂടി വ്യത്യാസണ്ടോ ഫീസീല്
ബി ബി എസ് സി വീട്ടിൽ പോയി പഠിപ്പിക്കുന്നന് എനിക്ക് മാസം ആയിരം രൂപയുണ്ട് വീട്ടിൽ പോയി പഠിപ്പിക്ക ആ ആയിരാണൊ പിന്നെ ആ ആ പക്ഷെ അത് നമ്മള അറിയാവുന്ന ആൾക്കാര പടുത്ത് പറയാൻ പറ്റത്തില്ല അറിയാവുന്ന
ആ ചോയിക്കാൻ പറ്റാത്ത ആ ആ അടുത്ത വീട്ടിൽ തന്നെ ആകൂല്ലെ
ഒന്നും ചെറിയ ക്ലാസിന് ഡെയിലി തരും പക്ഷെ അത് എന്നു ഇല്ല ആഴച ഒരു മാത്ര ഒള്ളൂ പിന്നെ വേറൊരിടുത്ത് ഒരു സ്പെഷ്യൽ ടൂറി സെന്ററല്ലാ പോണ
ആ ഞായറാഴ്ച മാത്രണൊ
ഓ അല്ല ാച്ച മാത്രല്ല എല്ലാ ദിവസങ്ങളും പോവും
ശരി ആ ആ അല്ല ഈ മുന്നൂറ് തരുംന്ന് പറഞ്ഞത് ആഴ്ചയില് ഒരു ദിവസം ആണോന്ന് ചൊയ്ക്ക ഉം ഉ
രണ്ടടുത്തെ ഒരു എന്തോ
ആ വീട്ടൊക്കന്ന് പോണോന്ന് ചോയിക്കാ ആ കുട്ട
ഇല്ല അത് വീട്ടിലല്ല ട്യൂട്ടോറിയണ്ട് ട്യൂട്ടോറി ട്യൂഷൻ സെന്റർ
ആഹ് ആ് ട്യൂഷൻസ്
ആ അവിടെ പഠിപ്പിക്കാം അപ്പൊ അവര് ഒരു മണി ഒരു ഒരു ദിവസം ഒന്നര മണിക്കൂർ പഠിപ്പ പ്പിക്കുന്നതിന് മൂന്നൂരൂഴ്ച്ച തരും
ആ ആ ഇത് ബസ് കറി പോയിട്ട് വേണോ ചെയ്യാന് ആ ഡെയിലി തരൂല്ലേ ആ അത് നല്ല കാര്യം ഡെയിലി തരുംുന്നണ്ട്
ആ അത്
ഉ അപ്പ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും
ദൂരണ വണ്ടിക്കൂലിക്കൊക്കെ ബുദ്ധി ആ ഭക്ഷണം നമ്മുക്ക് ഡെയിലി കട്ടിട്ട കാര്യ ഇില്ല കാരണം ഒരുപാട് കടംവുണ്ട് അമ്മയ്ക്ക്
ആ അപ്പൊ പിന്നെ മാസം കിട്ട ആ ആ ശരിയാ മറ്റേ നമ്മളയത്ത് മുന്നൂറ് രൂപ ദിവസം കിട്ടിയാ എന്തെങ്കിലുമൊക്കെ ആയി ങ് ചിലവായി പോകും അത് ശെരിയാണ് കയ്യില് പൈസ വന്നാ കാണൂലല്ലോ ആ ഒന്നാമത്പ്പ ഈ എ ടിഎമ്മും കൂടി ഉള്ള ഇതായതുണ്ട് എളു ണ് ഗൂഗിൾ പേയും ഇതൊക്കെ ആയത് കൊണ്ടേ എന്തെങ്കിലും ആവശ്യം വരി പിന്ന് അടിക്ക നമ്മളറിയാതെ തന്നെക്കെ പോക്കറ്റ് ഖാലിയ ആകും മറ്റേത് പൈസ ആകുമ്പോ നമ്മൾ എടുത്ത് ചെലവാക്കുമ്പോ അതിനൊരു കണക്കുണ്ടാവും മറ്റേത് ഇങ്ങനെ ഗൂഗിൾ പേ വയ്യ ആകുമ്പേ പെട്ടെന്ന് പിന്ന് അടിക്കാ കാര്യം അത്രയും അക്കൗണ്ട് സീറോ ആകാനേ എളുപ്പ അത് ഞാൻ പഠിച്ചൊരു കാര്യ നമ്മൾ ആദ്യം പൈസ ഉപയോഗിക്കുമ്പോള്ള മാതിരി
ഉ